ആ പറയടി
കേക്കാവോ
ആ കേക്കാം കേക്കാം
ആ പിന്നെ സുഖാണോ?
ഓ സുഖമാണ് സുഖയിട്ട് രിക്കുന്നു അവിടെയാ
ആ സുഖം തന്നെ ആ പിന്നെ കിടന്നാരുന്നാ ഓം കഴ്ച്ച് കഴ്ച്ച്
ആ ഞാൻന്താണ്ടേ കിടന്നില്ല കിടക്കാൻ പോന്ന്
ഉം
പിന്നെ
ഞാനും കിടന്നില്ല കിടക്കുന്നതിന് മുന്നേ കോള് വിളിച്ചിട്ട് സംസാരിച്ചു
ആ ഓക്കെ ഞാനും അതെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു ഞാൻ കിടക്കാനുള്ള ഒര് തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു
ഏ ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഉം ഉം പിന്നെ മഴയൊക്കെ ഉണ്ടാ
മഴേ ഇല്ല ഇപ്പൊ വല്യ മഴ ഇല്ല രാവിലെ ഒന്നും ഇല്ലായിരുന്ന മഴ
ആണല്ലേ ആ പിന്നെ
പിന്നെ നിനക്ക് ഇപ്പോഴത്തെ പണ്ടത്തെ പക്ഷെ താരതമ്യം ചെയ്ദവർ
അങ്ങനെ താരതമ്യം ചെയ്യാണെങ്കില് പണ്ട് ഓരോരുത്തർക്കും ഓഹോ ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളു ഉണ്ട്
ശ് എനിക്കോന്നു പണ്ടത്തെ കാലത്തൊക്കെയാണെങ്കില് പക്ഷെ സ്ത്രീകൾക്ക് വിദ്യാ ഭൃസം തൊഴില് അതുപോലെ എന്ത ഒ എന്താ സാമൂഹിക സ്വാതന്ത്ര്യോക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ഒരു പരിധി വരെ വളരെ പരി പരിധി വരെ എന്ത പരിമിതമായിരുന്നു ഒത്തിരി ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഒണ്ടായിരുന്നു പക്ഷെ എന്നാ ഇന്ന് സ്ത്രീകളെ സമൂഹത്തിന്റെ ആഹ് എല്ലാ മേഖല എല്ലാ മേഖലകളിലും അവരുടെ എന്താ പറയാ കഴിവ് തെളിയിച്ചോണ്ടിരി ക്ക്യൻ കളവ് ചേ കഴിവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്
ആഹ് ആഹ് ആണാണ് ഇപ്പഴ് വിദ്യാഭ്യാസവും കൂടുന്നതിന് അനുസരിച്ചിട്ട് അവര് നല്ല രീതിയിൽ പുരോഗമിച്ചോണ്ടിരിക്കയാ
പണ്ടന്ന് പറഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഈ സ്ത്രീകൾ കൂടുതൽ ഇങ്ങനെ വീട്ടു ജോലികളും അല്ലെങ്കിൽ എന്താ പറയാ കുടുംബ കാര്യങ്ങൾ അതായത് ഭർത്താ ഇപ്പൊ കല്യാണം കഴിച്ചാ സ്ത്രീകളാണെകി ഭർത്താവിന്റെ കാര്യങ്ങളാണെങ്കി കൊച്ചിങ്ങടെ കാര്യങ്ങളൊക്കെ നോക്കി കുടുംബം നോക്കി മാത്രം ഒതുങ്ങി ഒതുങ്ങി ഇരിക്കയായിരുന്നല്ലോ പക്ഷെ ഇന്ന് അങ്ങനല്ല ഇന്ന് ആ വിദ്യാഭ്യാസത്തിനാണെങ്കിലും അതുപോലെ തൊഴിലവസരങ്ങളാണെങ്കിലും എല്ലാ സ്ത്രികളും എന്താ പറയാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പുരുഷം പുരുഷൻമാരെ പോലെ തന്നെ സ്ത്രീകളും മുന്നേറിക്കൊണ്ടിരിക്കയാണ്
ഉം ഉം അന്ന് സ്വാതന്ത്ര്യം കൊറവ്ണ്ടായിരുന്നു ഇന്നിപ്പോ കൊറച്ചുടെ എന്താണ് സ്വാതന്ത്ര്യം എന്ന് ഉള്ള ഒര് ഈ ചിന്തയൊക്കെ എല്ലാർക്കും വന്ന് പണ്ട് അങ്ങനെയല്ലല്ലേ അല്ല അ സ്വാതന്ത്ര്യം പെണ്ണുങ്ങൾക്ക് പൊതുവേ സ്വാതന്ത്ര്യം കൊറവായിരുന്നു ഇപ്പം ആണും പെണ്ണും ഈക്വൽ ആണെന്നുള്ള ഒരു ചിന്താഗതിയിലോട്ട് ഓമ് ഒട്ടുമിക്ക ആൾക്കാരുടെയും മൈൻഡ് മാറിയപ്പം ഏഹ് എല്ലാ രീതിയിലും സ്ത്രീകള് എല്ലാ മേഖലകളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കയാണ്.
അതെ പണ്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി കാര്യങ്ങൾ ഒരു കാര്യങ്ങളില് സ്ത്രീകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ ന ആ ഒരുജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലൊക്കെ സ്ത്രീകള് പലപ്പോഴും ആ എന്താ പറയാ അവരെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് കോറെ കാര്യങ്ങൾ അവരന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ പൊറത്തു പോയി അല്ലെങ്കിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് നമുക്ക് എന്തോ വലിയ ഒരു അപരാധമായിട്ട് കണ്ടൊണ്ടിരുന്ന ഒരു സം പക്ഷെ ഇപ്പം അങ്ങനല്ലല്ലോ ഇപ്പം എല്ലാർക്കും മനസ്സിലായി ആഹ് അങ്ങനല്ല കാര്യമെന്നുള്ളത്
അതെനിക്ക് തോന്നുന്നു ഇന്നത്തെ പോലത്തുള്ള ആ ഒരു കാലഘട്ടം അല്ലല്ലേ അന്ന് അന്നല്ലാ സാക്ഷരത ഓൾ കൊറവാ ഭയങ്കര കൊറവാ അന്ന് വെച്ചാ നമ്മള് കൂടിപ്പോയാ ഒരു എട്ടാം ക്ലാസ്സ് നമ്മളെയൊക്കെ അപ്പൂപ്പമാരെ അമ്മൂമ്മമാരുടെയൊക്കെ വിദ്യാഭ്യാസം ഒക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ അറിയാം നാലാം ക്ലാസ് എട്ടാം ക്ലാസ് ആണുങ്ങളും അതേ കണക്കാ കൂടുതൽ എഡ്യൂക്കേഷൻ ഒന്നും ആണുങ്ങൾക്കും കിട്ടിയിട്ടില്ല പക്ഷെ പിന്നെ പിന്നെ പിന്നെ നമ്മുടെയൊക്കെ അച്ഛന്റെ അമ്മയുടെക്കെ തലമുറയപ്പോ കൊറേ കൂടെ പഠിചി പ പഠി പഠിത്തം. കൊർച്ചൂടെ മുന്നിലോട്ട് വന്നു അവര് കഴിഞ്ഞ അതിന്റെട്ത്ത തലമുറയപ്പോ കൊർച്ചുകൂടെ വന്ന.
അവര്ക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചിരുന്നില്ല പണ്ട് എന്ന് വച്ച കഴിഞ്ഞാ ഇപ്പ പ ന്തെങ്കിലു ഒരു കാര്യത്തിലൊരു തീരുമാനം എടുക്കുവാണെങ്കിലും. ഏഹ് ന്ത സ്ത്രീകള്ടെ പങ്കളിത്തം ഭയങ്കര കൊറവായിരുന്നുണ്ടല്ലോ കാരണം ഈ. കൊറേ വിവേചനങ്ങളോ ആ സമയത്തൊക്കെ കൊറേ വിവജ് വിവേചനങ്ങളോ അല്ലെങ്കി. എന്ത പറയൂ. അനാചാരങ്ങളൊക്കെ ഒത്തിരി നേരിടേണ്ടി വന്നത് സ്ത്രീകളായിരുന്നില്ല. പക്ഷെ ന്ന് അങ്ങനല്ല. ഇന്ന് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ശാസ്ത്രം. ആ എല്ലാ മേഖലകൾലും ട്ടറി. ക്കെല്ലാ മേഖലകൾലും ആ എന്താ പറയാ അവര് മുന്നേറിക്കൊണ്ടിരിക്ക്യയാണ്. ശ്രയ ന്ന് വെച്ച പ്പല്ലാരും. ആ സെൽഫ് എ സെൽഫെജുകെറ്റടാണ് അതുപോലെ തന്ന അ എന്താ പറയാ. ഈ ഇൻഡിപെൻഡൻ്റാണ് അവര്ടെ എല്ലാ കാര്യങ്ങളും. ഓൾമോസ്റ്റ് അവര്ന്നെ എല്ലാം നോക്കുന്നുണ്ട്.
ഉം അതി പെണ്ണ്ങ്ങൾടെ എടയില് തന്നെ ഉണ്ടായിരുന്നു ഇത്. പണ്ടത്തെ സ്ത്രീകളെന്നും പറഞ്ഞാലും അവര്ടെ ചിന്താഗതികളും വത്യ വ്യത്യസ് ത്തവായ്ര്ന്നു കാര്യം നമ്മള് തന്നെ നമ്മക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാ. ഒന്നാലൊയ്ച്ചോക്കീ പണ്ടുള്ള ആൾക്കാര്ക്ക് നമ്മളെ ഈ പീരിഡ്സ് ആർത്തവത്തിന്റെ കാര്യ രം തന്നെ എടുത്താലറിയാ ഭയങ്കര അനാചാരങ്ങള്. സ്ത്രീകള് തന്നാണ് സ്ത്രീകൾടെടെല് കൊണ്ടുവന്ന് അ പാരിപാലിച്ചു കൊണ്ടിര്ന്നത്. പക്ഷെ അത് ഇന്നത്തെ കാലത്തോട്ട് വരുമ്പം. എ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കറിയാ എന്താണത് എന്താണതിൻ്റാ. പിന്നിലുള്ള കാര്യങ്ങളന്ന് അപ്പം ഒരുപാട് ആ.
പക്ഷെ പണ്ടാണെങ്കില്. എന്റെ സംഭവം പറഞ്ഞയ്ഞാ ഏഹ് ഞാനിത് ഏതും പൂ തിലവ്ടെ നൂനെ കണ്ടതാ. സംഭവം പർഞയ്ഞ്ഞാ അതുപ്പ ഈ ഇപ്പ കൊർച്ച് പ്പളല്ലാ കൊറച്ചോന്ന്. ഒരു മീഡിയ കാലഘട്ടത്തിലാണ് അ ആ തൊ ട്ട് ണ്ടായി മാലഞ്ചു അങ്ങടു ഇങ്ങനെന്നൊക്കെ പർഞ്ഞു വന്നത് പണ്ടത്താൾക്കാര് ചെല കുട്ടി മിസ് ച്ച് ത് ന്നത് ഞാ ഒരു വീഡിയോല് കണ്ടതാണെ ഇപ്പ നമ് ഈ. കെണറിന്റെ ഒക്കെ അടുത്ത് ചെന്ന് നിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ വെള്ളം കൊരുന്ന ആൾക്കാര്. ഇപ്പഴാണെങ്കി നമ്മള് അവിടെ ചെന്നിരുന്ന ആൾക്കാര് പറയും ഇ അശു ദ്ധിയാക്കിയിരിക്ക്യ തൊട്ട് അശുദ്ധിയാക്കി അങ്ങനെന്നെ ഒക്ക പറയിം പക്ഷെ പണ്ടാണെങ്കില് അയ്ൻ്റൊക്കെ സൈഡ്. ര് വശം വെച്ച് നോക്കുവാണെങ്കില് പ്പ നമ്മളെ. ഏ പിര്യേഡ്സാ ഇരിക്ക്യുന്ന സമയത്ത് നമ്മളെ ബോഡി ഭയങ്കര വീക്കാണ്. നമ്മക്ക് ഏ നമ്മട എന്താ നമ്മള്. ഭങ്കി നമുക്ക് ഭയങ്കര വീക്ക് ബോഡ്യാണല്ലോ അപ്പാ സമയത്ത് ചെലപ്പോ എന്തെങ്കിലൊക്ക. വെള്ളം കോരി അല്ലെങ്കി പോയി ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ചെൽപ്പ നമ്മള്. അവര് വീഴാനോന്ന കെണ കെണറ്റില് വീഴാണ് കാല് തെറ്റി വീഴാനോ ഒക്കള്ള സാധ്യത കൂടു തന്നെ. അതുകൊണ്ടാണ് അവരിങ്ങനെ ആ സമയത്തൊക്കെ കെണറിന്റെ കരക്കനടക്ക കെണറ്റിൻ്റെ കരയിൽ പോവര്ത്. പിന്ന അതേപോലന്ന ഈ അടി ജോലി ചെയ്യണ ക. അ ആ സമയത്ത് നമുക്ക് നല്ല റെസ്റ്റ് വേണം അപ്പവര് പറയും ഇങ്ങനെ ജോലി ചെയ്യ അന്നൊക്കെ പറയും അപ്പം അത് അന്നിങ്ങനെ സയന്റിഫിക്കായി ട്ട് നോക്കിക്കഴിഞ്ഞ ഇതാണ് സംഭവം പക്ഷെ പിന്നുള്ള തലമുറയാണല്ലോ അത്. വേറെ രീതിയിലൊക്കെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ആക്കി മാറ്റിയത്.
ആണാണ് പക്ഷെ അത് ഒരു റൂമിലൊറ്റക്ക് പൂട്ടിയിട്ക അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. റൂമില് പൂട്ടിയിടുക പിന്ന തുളസിയെല പിച്ചിക്കൂടാ കറിവേപ്പില പിച്ചിക്കൂടാ. അതൊക്കെ ചീത്തയയി പോവും ഏം പട്ടു പോവും എന്നൊക്കെ ഞാ കൊറേ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊ ക്ക് ശുട് അസംബന്ധമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് സ്ത്രീകളാണെങ്കിൽ ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ് അപ്പൊ ഞാൻ ഈ പറയുന്ന ഞാൻ ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് പോയി തുളസിളയലയും പിച്ചിയിട്ടുണ്ട് കറിവേപ്പിലേ പിച്ചിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ രണ്ട്- രണ്ട് സാധന പിച്ചയാലും പിച്ചയാലും പിന്നെയും കിളിച്ചു വരുന്ന അല്ലാതെ അത് ചീത്തയായി പോകുന്നില്ല
അത് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ആഹ് അതെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സയന്റിഫിക് കാര്യമാണ് കാരണം ഇതാണ് സംഭവം ഇപ്പം നമ്മള് ഇപ്പം മാറി ഏതെലും റൂമില് പോയി ഇരിക്കാൻ പറഞ്ഞാലും പറയുന്നത് ഇതെന്നാണ് അയേക്കാവുന്ന സമയത്ത് നമ്മുടെ ബോഡി ഭയങ്കര വീ- ക്കാണ് നമുക്ക് നല്ല റെസ്റ്റ് വേണം അപ്പ അത് ഉദ്ദേശിച്ചായിരിക്കും അതാണ് ഒരു സയന്റിഫിക് വശം പക്ഷെ അത് പിന്നെ കാല ക്രമേണ കാല ക്രമേണ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് അത് അന്ധവിശ്വാസമല്ല ആ സമയത്ത്, എവിടെയും കൊക്കും കൂടെ ആ റൂം തന്നെ. ക്കണം റൂമിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിലായി മാറിയത്
ആണ് പിന്നെ ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടതണേ ഒരു ഋതുമതി ചടങ്ങാൻ തോന്നുന്നു പി കുട്ടികൾ പ്രായപൂർത്തിയാവുന്ന അത് ഇപ്പം വീഡിയയിൽ വീഡിയോ എടുത്ത് അതായത് ആ പ്രോസസ്സ് എന്താണ് ഇവിടെ നടക്കുന്ന എന്നുള്ള ആ ഒരു പ്രോസസ്സ് വീഡിയോ എടുത്ത് നമ്മളെ കല്യാണങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന കണക്ക് ഇന്ന സോഷൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നയാണ് ഞാൻ കണ്ടത് പക്ഷെ എന്റെ കമന്റ് സെക്ഷൻ വായിച്ച് നോക്കിയപ്പോ ഏതോ ഒന്ന് രണ്ട് ഓൾഡ് ലേഡീസ് ഒക്കെയാ അതായത് കഴിഞ്ഞ ജനറേഷന് മുന്നേയുള്ള ആ കാലത്തുള്ള ജനറേഷന് ആൾക്കാരാണെന്ന് തോന്നുന്നു അതിനകത്ത് കമന്റ് ചെയ്തെക്കുന്ന പെണ്ണുങ്ങൾ തന്നാ കമന്റ് ചെയ്തേക്കുന്നത് ഇതൊക്കെ പണ്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ മാത്രം നടന്ന ചടങ്ങുകളാണ് ഇതൊക്കെ എന്തിനാണ് എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞ് മോശം കമന്റും ചെയ്തിട്ടുണ്ട് അപ്പൊ അന്നത്തെ കാ അതിലും ഇപ്പൊ ആ വീഡിയോയിൽ തന്നെയും പ്രായായ ആൾക്കാരും ഉണ്ട് പ്രായം ഇപ്പോഴത്തെ കൂടുതല് ഉള്ളത് ഇപ്പോഴത്തെ തലമുറയിലെ സ്ത്രീകളാണ് കൂടുതലുള്ളത് ആ വീഡിയോയില് പക്ഷെ അതിലും പ്രായമായ സ്ത്രീകളും ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ നോക്കുമ്പോ പ്രായമായ സ്ത്രീകളിലും ഏഹ് ഒരു ആ ഒരു ചിന്താഗതികള് രണ്ട് വ്യത്യസ്ത ചിന്താഗതികളുള്ള ആൾക്കാര് അന്നും ഉണ്ട് ഇന്നു ഉണ്ട്
അതെ എന്ത പക്ഷേ ഇന്നത്തെ സ്ത്രീകളില് അതൊന്നും ലവലേഷം ഏക്കാൻ പോകുന്നില്ല ഇപ്പം നമ്മളെ പോലുള്ള ജനറേഷനൽ ജനറേഷനിലെ സ്ത്രീകളിലൊന്നും അത് എന്താ പറയാ നമു ഇങ്ങനെത്തുള്ള അന്ധവിശ്വാസങ്ങൾ അങ്ങനെ ഇങ്ങനെയുള്ള ഇതൊന്നും നമ്മളിൽ നമ്മട നമ്മളിൽ നിക്കാൻ പോകുന്നില്ല കാരണം ഇപ്പ നമുക്ക് ആഹ് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട് നമുക്ക് വിദ്യാഭ്യാസമുണ്ട് നമ്മുടെ സ്വന്തം കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം അല്ലെങ്കിൽ സ്വന്തമായി യിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഓഹ് ഒരു ഏഹ് എന്താ പറയാ ഇതുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്താ പറ നമ്മള് ലവലേശം ഏ ക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഇന്നും ഇങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വെല്ലുവിളികൾ സ്ത്രീകള് നേരിടുന്നുണ്ട് ഇന്നത്തെ കാലത്ത് അതായത് ഈ അതിക്രമങ്ങളും അഹ് തൊഴിൽ മേഖലകളേക്കുള്ള എന്താ പറയാ ഡിസ്ക്രിമിനേഷനും അങ്ങനെയുള്ള പ്രശ് സുരക്ഷാ പ്രശ്നങ്ങളും ഒക്കെ കൂടുതലും ഇപ്പോഴും അത് പൂർണ്ണമായിട്ടും അങ്ങനെ ഇല്ലാതായിട്ടില്ല ആച്വലി
ഉം അത് സത്യവാണ് ഓരോ ഇതിലും ഉണ്ട് ഓരോരോ ജോലിയിലും ഉണ്ട് നമ്മൾ വേർതിരി പക്ഷ അവർക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന ആ ഒരിത് ഇപ്പോഴും ഉണ്ട് അതാണ്
ടൈമിംഗ് തിർന്ന് ഞാൻ പിന്നെ വിളിക്കവെ.
ആഹ് ആഹ് ഓക്കെ എന്നാ ശരി ശരി ഉം